ഹലോ നല്ല വിശേഷങ്ങ
നാളെന്താ പരിപാടി ഇന്താ പണിപ്പര തല കഴിയണു ഫുഡൊക്കെ റെഡിയാക്കണ കറിക്ക് സാധനം വന്നിട്ടേ ഉള്ളൂ പോന്നിട്ടുള്ളത് കുറച്ചു വൈകി പോയി പിന്നെ
ആഹ
ഞാന് നാളെ ക്ലാസ്സൊക്കെ ഉണ്ടാവുംക്കെ ശരിയാ പക്ഷെ ഒന്ന് വരാൻ പറ്റ പറ്റോ കുട്ടികൾക്ക് ക്ലാസ് ഒക്കെ ഒന്ന് ഒഴിവാക്കിട്ടന്ന് വരാൻ പറ്റുമന്ന് വൈകുന്നേരത്തെ സ്കൂൾ ഇട്ടിട്ട്
എം എന്താ അവിടെ പ്രത്യേകിച്ച് എന്തെങ്കലുണ്ടോ
ഇവിടെ നേർച്ചൊക്കെയണ രസല്ലേ നമ്മുക്ക് ഒരുസം കൂട നിക്കു ചെയ്യാം
ആഹ ആ ഞാൻ ചോദിച്ച നോക്കട്ടെ അതിപ്പോ മക്കൾക്കൊക്കെ ഫുള്ള് ഓ വർക്കൊക്കെ ആയിട്ടെ
ഓണാവൂ ഒരു ദിവസം മുടങ്ങിക്കഴിഞ്ഞാൽ മക്കൾക്ക് ഭയങ്കര പാട ടെന്നേണ് നോട്ട് ഫുള്ളാക്കലൊക്കെ റിസ്ക്കെന്നേണ് ഇഞ്ഞി രാവിലെ ആവുമ്പവരാൻ പറ്റില്ലടാ ഇവിടെ കൊർച്ച് ദൂരം വെച്ചിട്ടന്നെ ഒര് ഒന്ന് രണ്ട് കിലോമീറ്ററോളം അകലം വെച്ചിട്ടന്നെ വാഹനങ്ങളൊ ക്കെ തടഞ്ഞു നിർത്തും
ആ വല്ല്യ
ഏ
വല്യ നേർച്ച ഏക്കാരെ ല്ലേ
ചെല വർഷത്തിലൊക്കെ ഇ ണ്ടാവാറുണ്ട്. അപ്പൊ ഞാന് ഇ ങ്ങനെ വിചാരിക്കാ എന്താണ് ആരെങ്കിലും ഒക്കെ വരുവാണെ ഫുഡ ഒക്കെ കിട്ടോ അപ്പൊ ആരെങ്കിലും ക്കെ വരുമ്പോള് നമുക്ക് രസല്ലേ അപ്പൊ രാവിലെ തന്നെ ഒരു ബീഫും കാര്യങ്ങളൊക്കെ കൊണ്ട ന്നന്നു പിന്നെ കൊർച്ച് ബീഫ് ഞങ്ങള് ഇവിടെ വാങ്ങിച്ചു ചെയ്തു. കാരണം ആരെങ്കിലൊക്കെ വരും. അപ്പൊ നാളെ പിന്നെ ചോറ് മാത്രേ ഉണ്ടാവുള്ളൂ.
ആഹ അങ്ങനെ കറി അമ്മള് ണ്ടാക്കണം.
കറി അതില് ഇണ്ടാവല്ലോ അപ്പൊ നാട്ടുകാർക്ക് അവര് പ ആദ്യം ബീഫ് കൊടുക്കും
ആ
അഹ് പിന്നെ എന്താണ് പൊറത്ത്ന്ന് വരുന്നവർക്കൊക്കെ ചോറിലാണ് അത് കാരണം നേർച് ചോറൊക്കെ പറ്ന്ന ആൾക്കാർക്ക് ഇഷ്ടല്ലേ ഭയങ്കരതെല്ല ഉം ആഹ് അപ്പൊ ഞാചാരിക്ക വന്നാല് പിന്നെ അവ്ടെ വന്നാ നമുക്ക് അങ്ങോട്ട് പോവും ചെയ്യാം അതൊക്കെ കാണാ ന്റെ പലേ തരം കച്ചവടക്കാരും പലതുണ്ടാവും ക്കെകാണ കഴിയുമ്പോ നല്ല പൈസ ഇപ്പൊ വേണോ
ഉം ന്റെ മോനെ കൊണ്ടൊന്നുങ്ങട്ട് പൊറ്ത്തറങ്ങാന് പറ്റൂല എല്ലാ സ് സാധനാ വേണ്ട്യേരു
ആവ് കുട്ട്യാള് കുട്ട്യാളെ കൂടെ കൊണ്ടോവ്മ്പളാണ് രസം പക്ഷെ കുട്ടികള് കൂടെ ഉണ്ടാവുമ്പോ നമ്മള് കയ്യിയില് നല്ലോ പൈസ വേണം ഞാൻ എനിക്കതുവരെ ആരും അങ്ങനെ ഇല്ലാത്തോണ്ട് ഞാൻ എത്ര വർഷമായിട്ട് ഞാൻ പുറത്തു പോകു അങ്ങനെ ആ ഒരു ദിവസം ഞാനങ്ങനെ അവിടൊക്കെ നടന്ന് കണ്ടിട്ടില്ല ഞാൻ മക്കള അങ്ങനെ പറഞ്ഞേക്കും കാണും വീഡിയോ എടുക്കും അത് അവരിവിടെ കൊണ്ടൊന്നു തരും ഞാൻ കാണും ക്കങ്ങോട്ട് പോക അവ ഒരു മടി ഒറ്റയ്ക്ക് പോവുമ്പോ നമുക്കൊരു മടിയല്ലേ
ആഹ് അപ്പൊ എല്ലാരും പോവലുണ്ടോ അങ്ങട്ട്‌
യു യൂ വെ എല്ലാവരുപ്പവന്ന് ഫുള്ള് പൊറ്ത്തിരിക്കും പിന്നെ ആ ആൾക്കാരൊക്കെ പിന്നെ പൊറ്ത്ത്ത്തെ ആൾക്കാര് വന്നിട്ട് വല്ല്യ ലോങ്ങ് ലൈനക്കാരം നല്ല പ്രൊട്ടക്ഷനും കാര്യങ്ങളും പോലീസും കാര്യങ്ങളൊക്കെണ്ടാവും ആ ജന
സ്ത്രീകൾക്ക് സെപ്പറേറ്റ് ആയിട്ടില്ല സ്ഥലം എങ്ങനെയൊക്കണ്ടോ
ഏ
സ്ത്രീകൾക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള സ്ഥലം എങ്ങനെ
അവിടുന്ന് എന്താണ് രാത്രി ഓരോ പ്രഭാഷണവും കാര്യങ്ങളൊക്കെ പലതും ഇണ്ടാവുമ്പളേ അവിടെ അന്നേരം രാത്രികക്ക് സ്ക്രീനും അവിടെ എന്താണ് ഇതൊക്കണ്ട്ട്ടോ അപ്പൊ സ്ത്രീകൾക്ക് വേറെ സ്ഥലഉം പുരുഷന്മാർക്ക് വേറെ സ്ഥലം അങ്ങനെയൊക്കെ ഇണ്ട് ആ നമ്മളെ നേർച്ച ഇന്ന് ഒന്ന് ലാസ്റ്റൊസം ആഹ് അങ്ങനെ കാണെ ഇല്ല മിക്സഡ് ആയിട്ട് നമ്മ പൂരത്തിന്റെ ഒക്കെ പോ തന്നെ അതൊക്കെ ആഘോഷല്ലേ ഉം പിന്നെ ഹ് ആനൊന്നുണ്ടാവുലട്ടോ
ഉം ഇത് കണ്ട്എപ്പളാ തൊടങ്ങാ
ഇത് നാളെ രാവിലെ ഒരു ആറ് മണിയോട് കൂടി തൊടങ്ങും
അപ്പ തൊടങ്ങുല്ലേ
ട്ട് ആ അതാ പറഞ്ഞത് രാവി വരാഞ് വെച്ചാല് കഴിയൂല പിന്നെ ലോങ്ങ്‌ വണ്ടി നിർത്തിയിട്ട് ലൈനായിട്ട് നിന്ന് അവിടുന്ന് ഫുഡ്‌ വേടിക്കണം ഞാൻ ഇവിടക്ക് ഫുഡ് പറഞ്ഞിട്ടുണ്ട് വി തിക്ക് അപ്പൊ പിന്നെ നമ്മുക്ക് ഞമ്മള് പറഞ്ഞ അത്രയും പോ ഫ്രണ്ട്സ് നമുക്ക് ഇവിടെ വരും. അപ്പോ നമ്മള ഫാമിലി മെമ്പേഴ്സ് ഫ്രണ്ട്സാൾക്കൊക്കെ നമ്മളിവിടെ നമ്മൾ മുൻകുട്ടി പറഞ്ഞ് കഴ്ഞ്ഞാ നമ്മുക്ക് ഇവടെ വാങ്ങിച്ചു വെക്കാ
ആ ആണ്ടേ എല്ലാരും വരുവോ ഞങ്ങള് മാത്ര്ണ്ടാവുള്ളൂ
ഉം അല്ല ഞാൻ ആരെങ്കിലൊക്കെ വിളിക്കാറുള്ളോ അപ്പ ഞാൻ വിചാരിച്ച് നീ കൊറേയായല് വന്നിട്ട് അപ്പൊ ഫാമിലിന്നാരും വിളിക്കാണ്ട ഫ്രണ്ട്സ് ആയിക്കോട്ടെ ഇ പ്രാവശ്യംന്ന് വിചാരിച്ചിട്ടെ.
ആഹ്
ഓര ഫ്രണ്ട്സ് ആളെ വിളിക്കാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഫ്രണ്ട്സ്നാ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം അവര് വന്ന് ഇ പ്രാവിശ്യം അവർക്ക് വിളി ശീതു ഞാനാ പക്ഷെ അവര് പറയണന്നത് അവർക്ക് ഇപ്പോ വരാൻ പറ്റില്ല അവരുമ്മ ഇങ്ങനാ വണ്ടിമേന്ന് വീണ് ആക്സിഡന്റ് ഒക്കെ ആയിട്ട് അത് എന്താണ് അവര് ഉമ്മാക്ക് എന്താണ് എല്ലാം ചെയ്തു കൊടുക്കണം ശെരി ശരിക്കും ഓർമ്മ വന്നിട്ടില്ല ഉം അപ്പം അങ്ങനെ സർജറി ഉണ്ടായി അവര് ആ മക്കളൊക്കെ മൂന്നാല് മക്കള്ണ്ട് അവര് അവര് മക്കളൊക്കെ കല്യാണം കൈച്ചിട്ട് അപ്പൊ അവരാണിപ്പ ഫ്രീ ആയിട്ടുള്ളത് രണ്ട് അനിയത്തികൾ ഗർഭിണികളും കാര്യങ്ങളൊക്കായി ട്ടോൾക്കൊരു ശ് ബുദ്ധിമുട്ടാടാ നോക്കാന് അപ്പൊ മുപത്തി എടുത്താ ഉമ്മള്ളത് അപ്പൊ മുപത്തിപറഞു ന്റെടുത്താണ് ഉമ്മള്ളത് എനിക്കാന് വെരാൻ പറ്റില്ല നിക്കാനും നിക്കാനും വരാനും ഓൾക്കൊക്ക സ്കൂളും കുട്ടികളും ഒക്കെ ആയോണ്ടന്നെ വന്ന് നിക്കാനും ബുദ്ധിമുട്ടാണ് അപ്പൊ എല്ലാം ചെയ്തൊടുക്കണം എത്ര ബാത്റൂം ക്കെ ബാത്റൂമിലൊക്കെ റൂംമ്ന്ന്ന്നെ ഒക്കെ ചെയ്തു കൊടുക്കണം അങ്ങന ഇങ്ങനെ പൊറം പൊന്തിക്ക കട്ടിലുണ്ടല്ലോ ഇപകടത്തികാണ് ഉം അ ഞങ്ങൾ ഫാമിലി മെമ്പേഴ്സും ആണ് ആ
തീരെ പോരാൻ പറ്റൂലല്ലേ
തൊട്ടന്ന് പോരാൻ പറ്റില്ലാട്ടോ ഭയങ്കര നല്ലാതാ അപ്പ അമ്മക്ക് അറിയുന്ന കാര്യല്ല. അപ്പ അമ്മ കാണ് ണല്ലേ അ ഓലമ്മാക്ക് എന്ത്‌ച്ചിട്ടാ ഓലമ്മ മോന്റെ കൂടെ വണ്ടിമ്മ പോവ്മ്പളേ അത് ന്താ പർദ്ന്റെ തല ഇതിമ്മേ കുടുങ്ങീതാ ടയറ്മ്മെ കുട്ങ്ങീട്ട്. വീണതാണ്. ആ അങ്ങനെ അങ്ങനൊയിട്ട് അങ്ങനെ ആയതാണ്. അപ്പൊ ഇല്ലടാ ഞ നമ്മളത്ര പോന്ന കുട്ടി കുട്ടിയാണ് മൂത്ത കുട്ടി. പിന്നെക്കെ അയ്ന്റെ താഴെള്ള മ ക്കളാണ്. പർ എന്താ കാര്യം ഒര് സമയത്തുമ്പോ ഓരോന്ന് വെര്ന്നതല്ലേ ആ അപ്പൊ തലക്ക് ഇപ്പ രണ്ട് സർ സർജറി കഴിഞ്ഞു- ഉം അട്ടൊന്നും നല്ലൊരു ശരിയായി ട്ടില്ലാ ഇങ്ങനെ കണ്ണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങും- എന്ത് പറഞ്ഞു- എടക്കൊക്കെ വിളിക്കും എക്ക് പോയോ- ആ പറ്റില്ലെഏനിക്ക്അക്കൊ കാണുമ്പോ ഭയങ്ക ഈ പ്രഷർങ്ക ഈ ഹാർട്ടിന്റെക്കെ പ്രശ്ന ആണ അതൊക്കെ കാണുമ്പോൾന്നെ അതിന്റെ ചിന്തയുംകാര്യങ്ങളൊക്കെആയിട്ട്- പ്രഷറും കൂടുതൽ തന്നെ അതിന്- ാണ് അപ്പൊ പിന്നെ ഞാൻ പോയിൊോാൻ പറ്റിട്ടില്ല ഇവിടന്ന്ല്ലരും പോയിരുന്നു ുബക്കാര ലാ പോയി
ഉ അങ്ങനെയണല്ലേ അവിടെ എടുത്താ കൊറെ പോണോ
ഇല്ല ഇവിടെ എടുത്താണ് കൊറച്ച വരം മതി പക്ഷെ എനിക്ക് ഹോസ്പിറ്റല കുച്ച് അകലോണ് പിന്നെ ഒരു കുറ പറഞ്ഞ ആരും കാണാ വ ഇാല ഇൻഫെക്ഷൻ ഉണ്ടാവും നമ്മക്ക് ചെറിയ പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടന്നുണ്ടെങ്കിലേ അത് ഓലിക്ക് അത് പെട്ടെന്ന് ആ പെട്ടെന്ന് ഓലി പ്രതിരോധ ശേഷി ഇല്ലാണ്ട് കിടക്കല്ലേ പിന്നെ അവക്ക് ഫുഡ് ക ാനൊക്കെ എന്താണ് കഴുത്തിലൂടെ ഒരു പൈപ്പ് ഇട്ട ൊക്കെ പറഞ്ഞ ഞങ്ങ എണ്ടാെ മുതലേ ഒപ്പം പഠിച്ചിട്ട് ഉ ഉ ഹൈസ്കൂൾ ങ്ങളോ ഒപ്പ പഠിച്ചിക്കണതേ അപ്പൊ നമ്മ ഫ്രണ്ട്സും കൂടി ആണേനും ഫാമിലി പതാണേനും മൂത്തമായിട്ട് വരും പിന്നെ
ഉം ഇത് കൊറെ വർഷായോ അയിന് തുടങ്ങിയിട്ട്
ഏഹ് നാസം ഒരുപാട് വർഷമായി ഇപ്പോ എന്താ നൂറ്റി എമ്പത്തി എന്തോ അത്രേം ആയിരിക്കണ്
ഉം പിന്നെ ഞാനിങ്ങനെ നേർച്ചക്കോ അതിനോ പോയിട്ടില്ല എനിക്ക്
ഞാനും അതന്നന്നെ എനിക്ക് പോവാൻ പ ഓ നല്ല ആ അപ്പൊ എനിക്കും തന്നെ ഞാൻ ഇവിടെ എവിടെ ഇതാ ടെർസിന് മോളിൽ കേറിയ കാണൂട്ടോ ആളുകൾ ഇങ്ങനെ വരിയായിട്ട് പോണതും ഫുഡ കഴിഞ്ഞ പ്രശോക്കേ എന്തോര് മഴ ആ
ഞങ്ങളാ വീടിന്റെ തൊട്ടടുത്താണ്
തന്നെയാണ് അപ്പോ ആൾക്കാര് ഇങ്ങനെ വരിയായിട്ട് പോണത് പിന്നെ വീട്ടിലേക്ക് രാത്രിയൊക്കെ നല്ല കേൾക്കും ഇവിടുത്തെ പരിപാടിയൊക്കെ നല്ലാം കേൾക്കും ഭയങ്കര പൂതിയോക്കെ ഉണ്ട് പോകാനും പക്ഷേ
രാവിലെ മുതല് രാത്രി വരെ ഉണ്ട്
നാളെ ഫൈനൽ നാളെ ലാസ്റ്റ് ഡേ ആണ് അതുകൊണ്ടേ കുറേ ദിവസം ഏഴു ദിവസത്തെ പരിപാടില്ലേ തുടങ്ങിട്ട് ഒരാഴ്ച ആവാ ഒരാഴ്ചത്തെ പരിപാടിയാണ്
അപ്പൊ നാളെ നല്ല രസം ഉണ്ടാവുല്ലേ
നാളെയാണ് എല്ലാ ആ നാ നാ നാളെയാണ് രസം പിന്നെ നല്ല കാര്യങ്ങളൊക്കെണ്ടാവും ഞമ്മക്ക് ഇഷ്ടടേക്കും നമുക്ക് പറ്റിയൊരിതാണ് ഉം എല്ലാ മത ഏഹ്
കുട്ടികക്കൊക്കെ നല്ല ഇഷ്ടവേ കാട്ടിനെ
ആ കുട്ടികൾക്ക് രസല്ലേ പല ടോയ്സകള് ഫിഷുകള് കളറ് പലേ കളറ് ഗോൾഡൻ ക ഗോൾഡ് ഫിഷ് എന്നൊക്കെ പറയില്ലേ നമ്മള് പലേ മീ കുട്ടികളെ കളിക്കണ മീനുകളോ ണ്ടല്ലോ ഈ അക്വാറിയത്തിലൊക്കെ പിന്നെ അയിനെകൊണ്ട് കുപ്പിലൊക്കെ ഇട്ട് ബൗൾസും കാര്യങ്ങളും എല്ലാം ഇണ്ടായില് ഒക്കെ ഞങ്ങളിങ്ങെ കുട്ടികളിന്നാളിൽ പോയി കഴിഞ്ഞ പ്രവ്ശ്യം പോയിട്ട് വീഡിയോയെടുത്തു കൊണ്ടന്നി പിന്നെ പലേ തരം ഏഹ് ആഹ് അവടെ തന്നെ വെച്ച് ഇണ്ടാക്കിങ്ങാണ്ട്ങ്ങനെ കൊടുക്ക്ണാണ്
ഉം പല പൊരികളും അങ്ങത്തെല്ലാം ഉണ്ടാവുല്ലേ
പിന്നെ പലതരം കേക്ക്കളൊക്കെ കഴിഞ്ഞറാശ്യം അതൊക്കെ ഇണ്ടായിരുന്നുട്ടോ പക്ഷേ കുട്ട്യെള് വീഡിയോ ഇട്ത്ത്ക്കാണ്ട് ഇന് ക്ക് കാണാ വേണ്ടീട്ട് ഇക്കാ കൊടുന്നീനി ഇക്കൊറ്റക്ക് കുട്ട്യാളൊക്കപ്പൊ കുഞ്ഞ് കുഞ്ഞാ ആന്നെ വല്ല്യെരാളും വാ കൊറേ കുട്ട്യാളും കൂടി പോവുമ്പം ന്താന്നറ്ലാ ഭയങ്കര ഒര് ചമ്മല് തോന്നാ അവോണ്ടാണ് ഇബലെ കൊറേ പെണ്ണ്ങ്ങൾ കൂടി ഒന്നിച്ച് പോക്മ്പൊ അതൊര് രസ് സാണല്ലോ ഞമ്മുക്ക് തരപ്പെട്ടോരു വേണം നമ്മള് പോകുമ്പോ ഉം പിന്നെ ഞമ്മള് അ ആ അപ്പൊ എന്താണ് കുറേ സാധങ്ങങ്ങള് പിന്നെ അതുവല്ല കുട്ടികള് ഒറ്റക്കാർന്ന് വെച്ചാ നമക്ക് വല്ലാത്ത അടിമ തട്ടല് ഞമ്മളൊരു അയ്മ്പതോ നൂറോ കൊടുത്ത അതിമ്മേല് കയിച്ചില്ലാക്കവര് അയിന് വേണ്ടി ഞമ്മളൊപ്പം പോയ ഒലക്ക് കണ്ടത് മുഴുവൻ വേണ്ടി വരും ചൂണ്ടി കരയും ആ എന്റെ ചെറുതക്കൊണ്ടെ ഇരിക്കുവൊണ്ട്
എന്റെ രണ്ടും അങ്ങനതന്നെ ക കടന്നത് കിട്ടുവോള അത് കടന്ന്
കിട്ടാന്നുള്ള പോലെ അന്റ്‌ ഓലങ്ങോട്ട് ജയിക്കണംന്നുള്ള ആൾക്കെ നമ്മടടുത്തുണ്ടൊ ഇല്ലയോന്ന് ഇപ്പ ഓൾക്കാറില്ല അതിനുള്ള പ്രായ ത്തിട്ടില്ലല്ലോ അതാണെ പിന്നെക്കല്ല പൂതിയൊണ്ട് എന്നാന്നു ചോയിച്ച ചോദിച്ചു നോക്കണോട്ടോ ഒല് വിളിക്കുമ്പോ ചോദിക്കിട്ടൊ നിങ്ങള് ആ ഭർത്താ ഗെ ഗൾഫ് ല്ലെ നാ ട്ടിലില്ലല്ലോ
ഭർത്താവ് അ ഞാൻ ചോയിച്ചു നോക്കാം ഭർത്താവ് ഇല്ല ആ ഭർത്താവിന് ഇങ്ങനത്തെ വല്ല്യ ഇഷ്ട്ടൊന്നുവില്ല
ആഹ് ചിലവർക്കൊക്കെ അങ്ങനെ ഞമ്മളിങ്ങനെ ഒറ്റക്കിങ്ങനെ കറങ്ങുകാന്ന് പറയുമ്പോ ചിലോർക്കതൊരു താല്പര്യം ഉണ്ടാവൂല്ല അതന്നെയാണ് ഇപ്പൊ ഇബടെ ഉള്ളത് ഒറ്റക്കിങ്ങനെ ഒരു വടിപോലെ ഇങ്ങനെ പോവുമ്പ പിൻ. ഞമ്മള് ആരുല്ലാത്തോരാണ്ന്ന് ളാ ഒര്ത് ഞമ്മക്കുണ്ടാവല്ലോ. ഓൽക്ക്‌ ഒര് ഓൽക്കൊരു വെസ് റ്റ്ളാണ് ഓന്റെ പെണ്ണ്ങ്ങള്ങ്ങനെ ഒറ്റക്ക്‌പൊറത്ത് പോവാന്നൊക്കെ പറിമ്പം. അഹ് ചാര്ച്ച്ട്ട് ആൾക്കാരെന്തേലും പറഞ്ണ്ടാക് കേലോ
ഉം അത് പ്രത്യേകിച്ച് ഈ പ്രവാസികളായ ഭാര്യമാരെ എല്ലാർക്കുരു പറച്ചിലാണല്ലോ
അത് വാണ റ്റാണ് നമ്മോടള്ള സ്നേഹം കൊണ്ടന്നേനു പക്ഷെ നമ്മുക്കൊരു പൂതിയ ഉണ്ടാവുമ്പോ നമ്മുക്ക് തോന്നും എന്താ ഞാനൻ ഒരു സന്തോഷം ചെയ്യുന്നത് ഇഷ്ടമല്ല നമുക്ക് തോന്നും നമ്മ ഈ വീടിൻന്റെ ഉള്ളിൽ നേരങ്ങളൊക്കെ പണി ക്ക രാത്രിയാക കിടന്ന് പറഞ്ഞാ ഈ കുട്ടികൾ ഈ റൂ അടുക്കള ആ ഒരു
അല്ലാരുമായി ഒരു ബന്ധല്ലല്ലോ
നമ്മുക്ക് എപ്പഴേലും നമ്മളോട്ക്ക് പോവും അധികവും ഈ കത്സര പണ്ണങ്ങ ഉള്ള ഒരി ഇതാണ് അപ്പൊ അവനാന്റോട് ക്കോവ പോവാുക അത് കഴിഞ്ഞ ഇബിടെ വന്ന് അവിടെയും പോയാല ഉള്ളില് ഇവിടെന്നല്ല ഉള്ളില് അതിന്റെ പുറംമുട്ട കളി ഓല വന്നു പിന്നെ കൊ സീസൻ ചിലലോല ഇങ്ങനെ പോ നിങ്ങളായിട്ട് പുറത്തു കോവും
ആഹ് ഞങ്ങളും പോവലൊക്കെ ഇണ്ട് വന്നാല് പ അത് വരുവളം കാത്ത്ക്കണ്ടേ
അതാണ് ചിലവർ പോയ രണ്ടു വർഷം രണ്ടര വർഷംക്കെ ആകും അതിനെ ഒരു മാസത്തിനന് പതിനഞ്ച് ദിവസത്തിന് പണ്ടൊക്കെ ആ അഞ്ചാറ മാസത്തിനൊക്കെ വരനി ഇപ്പോ അതൊന്നുംല്ലല്ലോ. ഉം ഉ അയിന്റെ ഉള്ളിലുള്ളരു ഇതല്ലേ അതിൽ കൊണക്കടും കേടും ക്ഷീണം അതോ അത് ഇവട ഒക്കെ എന്റെ ഏട്ടത്തിന്റെബലൊക്കെ വരുമ്പോ ഓല് പോവോളം ഹോസ്പി ഇല കേസ് ഒരു സുഖം ഉണ്ടാവുല്ല ഓനെ കുട്ടിഓൾക്കന്നെ ക്കലമ്മ കട്ടെ അങ്ങനെ വെയ്യാതാകും ഒരു സന്തോഷം തന്നെ കിട്ടലില്ല എന്നാലും ചോദിച്ചിട്ട് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഉം സമാദാനം പോലെക്കെ പറയിപ്പോ പറ്റയാണെിങ്കി കുട്ടിആളു സ്കൂൾട്ട വരുമ്പോ തന്നെന്തെ ഉച്ചക്ക് വിളിക്കുമല്ലോ അപ്പൊ അപ്പ ഉച്ചക്കനെല്ലേ വിളിക്കല് പണ്ടൊക്കെ പറഞ്ഞിന്ന് ഉച്ചക്ക് വിളിക്കൊ അന്നേരം വിളിക്കത് ട്ടോന്നൊക്കെ അങ്ങനെ പറഞ്ഞ മല്ലോ
ആ അപ്പ പിന്നെ ഞ ഉച്ചക്ക് ഞാൻ ഒറ്റക്കല്ലേ അപ്പൊ വിളിക്കും ഉം ആ പറയണ്ട്
കടക്കെ ചോദിക്കൊഒടുക്കേലും പോകുമ്പോ കാരണം ആ ളും ഇവിടെ ഇല്ല പറഞ്ഞോളോട്ടോ അവപ്പോമ്മടെ സൂര്പ്പ എന്താ അവിടെ എന്താ കടയിലൊക്കെയാണ് ആ അ പിന്നെ ചോദിച്ചിട്ട് അനുസരിച്ചച്ച് ചെയ്യ നന്നെ കൊണ്ടന്ന് ചെയരാർ
ച്ചിട്ട് വ ഉ